ലോ ഹോ
ആഹ്. എന്തൊക്കെ വിശേഷങ്ങള്?
ആഹ് നല്ല വിശേഷം.
ചായടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടി കഴിഞ്ഞില്ല ചായനി ഇടണം.
ആഹ് ആഹ് അതെ ഞങ്ങള് ചായ കുടിച്ച്ങ്ങനെ ഇരിക്കണ്- ആഹ് ഞാന് ഡോക്ടറെ അട്ത്തേക്ക് പോയേക്കായിരുന്നു. പെരടി വേദനായിട്ടേ-
കാണിച്ചാങ്ങനെ?
ആഹ് മ് പെരടിയില് ഞെരെബിൽ കൂടെ നീർ കെട്ടിയിട്ടാന്ന് തോന്നണ് എന്താവോ എം ആർ ഐ സ്കാനിംഗ് വേണന്ന് പറഞ്ഞിണ്ടായിരുന്നു.
ആന്നല്ലേ? ആണ് സ്
മരന്നൊണ്ട് ഇല്ലി ല്ലില്ല ഒന്നും കൂടി മരുന്നോണ്ട് നോക്കിട്ട് പറ്റീല്ല ന്ന്ണ്ടങ്കില് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പ മരുന്ന് തന്ന് വിട്ടിട്ടുണ്ട് നി അതോണ്ട് കുറവായി കഴിഞ്ഞാ അ സമാധാനം ആയിലെ പിന്നെ എം ആർ ഐ സ്കാനിങ്ങ് പറഞ്ഞി
ആന്നല്ലെ ആഹ് ആഹ്
അങ്ങനെ ഒരു ചായൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കന്ന് ഇടെ ഞങ്ങള് മഴ ഇണ്ട് ഇവടെ ആണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ അവിടൊക്കെ മഴ ണ്ടാ?
ഇവിടെ ഇപ്പം മഴയില്ല നേരത്തേക്കെ നല്ല പെരുമഴയായിരുന്നു.
ആഹ് ആഹ് ആഹ് ഇന്നൊരു മഴ ദിസോ തന്നേണ് രാവിലെ തന്നെ എറങ്ങിയപ്പൊഴും മഴായിരുന്നു ഉം.
രാവിലേം നല്ല മഴയുണ്ടായർന്ന്-
ആഹ് പിന്നെ പ്പോണ നേരത്ത് ഇറങ്ങണ വീട്ടീന്ന് ഇറങ്ങണ നേരത്ത് മഴ കുറവ്ണ്ടായിരുന്നു എന്നാലും മഴ ആകുമ്പോ നമുക്കൊരു മടിയല്ലേ മൊത്തത്തില് മഴ തീൻ നമുക്ക് മഴ കാണുമ്പോ തന്നെ വീട്ട തന്നെരിക്കാൻ ആഹ് പിന്നെ വേദന മാറണ്ടേ ഡോക്ടറെ കാണിക്കണ്ടേന്ന് വച്ച് പോയതാണ്.
ആഹ്
പിന്നെന്താണ് മ്മ് പിള്ളേരോ?
പിള്ളേര് വന്ന് ട്യൂഷനൊക്കെ പോയി.
മ്മ്.
അങ്ങനെയൊക്കെ പോന്നു നി മഴയൊക്കെ കാണണം- വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിള്ളേര് രാവിലെ റ്റ് സ്കൂളിൽ പോയി എറങ്ങുബൊഴും അങ്ങ് മഴയ
ആഹ് ന്നാ പിന്നെ മറ്റേ? പോത്താ എന്തോണ്ടന്നറി
പോത്ത് മ് പോത്തക്കക്കൊന്ന് വിളിക്കന്ന തന്നെ അങ്ങോട്ട് ചെല്ലാൻ
ആഹ് ആഹ് ചാടിയൊക്കെ കഴിഞ്ഞട്ടാവാണ നി ങ്ങട്ട് പോണങ്കില് ലെ
എങ്ങനെ?
ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോവുലെ?
ആഹ് ചായവിടെയൊക്കെ കഴിഞ്ഞിട്ട്-
മ് മ് മ് ആ പിന്നെന്താ
പിന്നെ എന്തുവാ പിന്നെ വേറെ പ്രത്യേകിച്ചൊക്കെ എന്തുവാ അങ്ങനെയ അ പോവ്ന്ന് ഇനിപ്പം ഓണവും കാര്യങ്ങളൊക്കെ വരുന്ന്
ആ എന്താണ് ഓണത്തിന്റെ തയ്യാറെടുപ്പൊക്കെ ആയാ
നമുക്ക് ങ്ങനെയില്ല നമ്മള് പിള്ളേർക്കൊക്കെ പ സ്കൂളിലൊക്കെ റ്റു പരീക്ഷയൊക്കെ അല്ലേ
മ് ആണ ക്കാമ്പോതിന് അവിടെൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ കിട്ടാനൊക്കെ
പൂക്കളൊക്കെ കിട്ടും വലെ ഭയങ്കര വേലെയാ.
ഉ ഉം മഴങ്ങനെ നക്കണോണ്ടേ പൂക്കളൊക്കെ നഷ്
ആഹ മ് ചെടികൾക്കൊക്കെ ഭയങ്കര നാശനഷ്ടം ണ്ടാവും. പൂവൊക്കെ കിട്ടാൻ പാടാ.
ആഹ.
ഓണത്തിന് പൂവണ്ടെങ്കിലേ ഒരു ഭംഗി യൊള്ളു.
ഉം പൂവുണ്ടെങ്കിലാണ് ഓണത്തിനൊരു കളറിങ് ണ്ടാവുള്ളൂ.
ഉം ഈ മഴ ഇങ്ങനെയൊക്കെ നി ൽക്കാനാണെങ്കിൽ പൂവൊക്കെ
ഈ ആ പഴമ്പോഴത്തേക്കന അഹ്തിന്നർക്കു. ചെലപ്പോ ഒതുങ്ങും ഇങ്ങനെ ഇപ്പ ഇങ്ങനെ നല്ല മഴായിട്ട് പിന്നെ പിന്നെ അങ്ങടെ ഒതുങ്ങരെക്കും
അടുത്ത മാസം ആല്ലിയോ ഓണം അന്നേരം ഈ ഇപ്പൊ ഇങ്ങനെയൊക്കെ നൽിക്കുന്ന അടുത്ത മാസത്തേക്ക് മഴ കുറയോന്ന
ആഹ ചിലപ്പോ കുറയല്ലെങ്ങ ഉം വെള്ളൊക്കെ കെട്ടി നിന്നിട്ടുണ്ടങ്ങ പറയും തിരുവാതിരക്കക്ക് വെള്ളം കേറി റിയാലോ ഓണം കൊണ്ട ഇറങ്ങും. ഉള്ളൂ എന്നൊക്കെ പറ വെള്ളം കെറ്റില്ലപ്പൊ. ഞങ്ങളാ ഭാഗത്തൊന്ന അങ്ങനെ ഇങ്ങനെ ഞങ്ങളീ ഭാഗത്ത് ഉം പഴഞ്ചൊല്ലാണ് അങ്ങനെ പറയണുന്നത് തിരുവാതിരക്ക് വെള്ളം കേറിയാല് തിരുവോണം ഉണ്ടെഇറങ്ങുന്ന്. അപ്പൊ അങ്ങനെ തിരുവാതിര അങ്ങനെ വെള്ളം കേ അങ്ങനെയൊക്കെ അങ്ങനത്തൊക്കെ ഒരു ഇതാണ് പറയണട്ടുള്ള പഴച്ചോല്.
ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പനഞ്ചൊല്ലുള് പറയുന്നത്.
ഹ് ഹ്
ഏതൊരു എന്തൊരു കാര്യം പറയയാണെങ്കും അതിന് എവിടെയങ്കിലും ഒരു പഴഞ്ചൊല്ലി കാണുവല്ലേ.
ആഹ അതെ.
എന്തിരിപ്പോ എന്ത് പറഞ്ഞാലും. എ മത്തം ഇ മത്തം കുത്തിയെ കുമ്പളം കിളിക്കത്തില്ലെന്നോ അങ്ങനെ എന്തൊക്കെ എന്തിരി ക്ൂ രീതിെ പഴഞ്ചൊുള്ളികളൊക്കെ കേൾക്കാം.
ഉം ഉം പച്ചക്കറികളൊക്കെണ്ടാ ആഭാത്ത്.
പച്ചക്കറികളൊക്കെ ണ്ട്.
ഉം വെച്ച് പിടിപ്പിച്ചിട്ടണ്ടോ വീട്ടിലൊക്കെ ണ്ടോ തൊടികളിൽ തൊടിയണ്ടോ.
ആഹ അങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്.
ഉം ഉം ആ ഇനെ. പോത്ത് ഒക്കെ ണ്ടാാവുമ്പോ വളടംൻ ചാണകമൊക്കെ കിട്ടുവലോ അപ്പൊ പിന്നെ എന്തേലുമൊക്കെ കൃഷി ചെയ്യൻ പറ്റും അല്ലേ.
ആഹ് അങ്ങനെയൊക്കെയാ കൃഷികളൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ പോണ്
ഉം ഉം
മ്മടെ ഇവിടെ എങ്ങനെയ ആ ഇന്ന് നോക്കിോണന്നപ്പോ ണ്ട് മുള്ളം പന്നികള ഇങ്ങനെ ഓടുന്ന്.
ആഏ അവിടെത്ണ്ടാ
ആഹ് ഇവടെ ഭയങ്കരമായ പെരു പെരുത്ത മുള്ളപ
അത് ശല്യണ്ടാ മുള്ള പന്നിളെകൊണ്ട് ശല്യംണ്ടാ?
ഓഹ് ഭയങ്കരമായ ശല്ല്യോ.
അതെ ആഹ് അയ്യേ ഇ വകാ ഇത്ണ്ടെങ്കൊക്കെ നശിപ്പിക്കോ?
ആഹ് അവര് നശിപ്പിക്ക എല്ലാം നശിപ്പിക്കും ഇവടെ എല്ലാം ഒരോന്നും കുത്തി കുത്തി നശിപ്പിക്ക. കൃഷികളൊക്കെ ഇല്ലാതാക്കി കളയും.
പെരുഞ്ചായട പോലെ ഇങ്ങനെ കൂട്ട തൊളക്ക്ണോണ്ട് കുത്തികുത്തി താക്കുംല്ലേ?
ആഹ് കുത്തി കുത്തി താക്കും അങ്ങനെന്നെ അത് ഇങ്ങനെ അവടന്ന് ഓടുന്നേ വയലി കൂടെ കെടന്ന്
ആഹ് നമ്മ് നമ്മളെ പോലുള്ളവരൊക്കെ കണ്ട് കഴിഞ്ഞാ പേടിണ്ട് ഇറ്റേങ്ങക്ക് നമ്മള കാണുമ്പോക്കെ.
ആഹ് നമ്മള കാണുമ്പോ പേടിയാ നമ്മളെ കാണുമ്പോഴേ അവരങ്ങ് ഓടും.
ആഹ് അങ്ങനെ മനുഷ്യന്മാര ഉള്ളോ കാണുമ്പ വരാറുണ്ട് അവര്
മനുഷ്യമ നമ്മുടെ അടുത്ത്ന്ന് വേട്ട ന്ന ർഞ്ഞാ രാത്രിലല്ലേ.
ആഹ് ശരിക്ക് ലൂട്ട ന്നെ ല്ലേ കണ്ടാലും ഒരു മോഡലുണ്ട് അങ്ങനെ.
ആഹ് അങ്ങനെയൊക്കെ തന്നെ ന്നന്നെ അവരുടെ മുള്ളാണ് നമ്മക്ക്. ആപത്താക്കി വെക്കുന്നത് അവര് നമ്മളെ കാണുമ്പോ അത്ട്ട് കൊടയുമ്പോഴല്ലേ. ആഹ് അത് വെച്ച് കൊടയുമ്പോയാണ് നമ്മൾക്ക് ആപത്തുകൾ വരുന്നത്. ഓഹ് ങ്ങനെ പോവ്ന്നു അല്ലെ വല്ല്യ പേത്തെ രണ്ടെണ്ണോ.
ആഹ്
ഇവടെ കെട്ന്ന് ങ്ങനെ ഓടി കളിക്കുന്ന നായര് വയൽ കാര്യങ്ങളൊക്കെ അങ്ങനോണ്ട്. കൃഷികളൊക്കെ തിന്നാനായിട്ട് ങ്ങനെ എറങ്ങി തിരിച്ചേക്ക് വ രണ്ട് പേരുകൂടെ.
വയലും കാര്യങ്ങളും ഉള്ളോട്ത്താണ് ത് കൂടുതലുണ്ടാവ ല്ലേ?
ആഹ് വയലിലൊക്കെയാണ് കൂടുതലും ഉണ്ടാവുന്ന. പിന്നെ വേറെ എന്തൊക്ക്യ?
വേറെ ഇങ്ങനെ പോണ് സുഖായിട്ടിരിക്ക്ണ് ഉം പിന്നെ. പ്രത്യേകിച്ച് പറയാനായിട്ട് ടൈലറിങ്ങിൻ്റെ ഒരു ഇത്ണ്ട് അപ്പ അത് ചെയ്യാൻ. തയ്ക്കാനേ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. രണ്ട് ചുരിദാർ കിട്ടിട്ടുണ്ട് അപ്പ ത് സ്റ്റിച്ച് ചെയ്യണം.
ആഹ്
അങ്ങനെ അവടെക്കെ ടൈലറിങ്ങ് ക്കെ ങ്ങനെ?
ഇവിടെക്കെ കൊഴപ്പല്ല നമ്മളൊരു ഡ്രസ് എട്ത്ത് ഇപ്പ തയ്ക്കാൻ കൊടുക്കണങ്കി അതിനൊരു ഫുൾ തേ സ്റ്റിച്ച് ഇടുന്നേന് നൂറ് രൂപൊക്കെ ആയി തൊടങ്ങി.
ഉം ആഹ് വെട്ടിറ്റ് അടിക്കാനാ?
ആഹ് നമ്മള് ഷൈപടിക്കാ കൊടുക്കുല്ലോ?
ആതിന്ന്നൂറോ? ആഹ് ആഹ് അപ്പ ചുരിദാറൊക്കെ തയ്ക്കണേന് എത്ര ണ്ട്?
ചുരിദാർ തയ്ക്ക്ന്നേ ഫുള്ളായിട്ട് തയ്ക്ക്ന്നേന് ഇരുന്നൂറ്, ഇരുന്നറ്റമ്പത് രൂപ തോന്നു ക
ഉം ആഹ് ആഹ് അല്ല ഷൈപ്പ് ചെയ്യാല്ല ഫുള്ള് നമ്മ പുതിയത് അട്ച്ചോ അടി അടിക്കാൻ കൊട്ത്തഴിഞ്ഞാല്
ആഹ് അത് എന്ത്നായാലും നൂറ് രൂപക്ക ആകത്താവും.
മൊത്തടില്ല ഞാൻ പറഞ്ഞേ? ചുരിദാറും കാലും പേ പേ ചുരിദാറ്ന്റെ പാന്റും ടോപ്പും ഉണ്ടല്ലോ? അതും ലൈനിങ്ങ് ഒക്കെ വെച്ച് തുന്നി വരുമ്പോ എത്രാവൂന്ന ഞാൻ ചോയിച്ചേ?
അതെനിക്ക് കറക്റ്റ് അറിയാൻ വയ്യേ.
അതെ ല്ലേ ആഹ് ആഹ് അപ്പ യാൻ റെഡിമെഡ് ആണോ എടുക്ക?
ആഹ് റെഡിമെഡാ എട്ക്കുന്നേ.
ആഹ് അതാണ് അതിനെ കുറിച്ച് അറിയാത്തെ റീയടിയാണ് ഈ പറഞ്ഞത് ല്ലേ
ആഹ്
ഉം ഉം ഉം നാന്നൂറക്കെ ഉണ്ടാവുന്ന് തോന്നണ് മുന്നൂറ്റമ്പത് നാന്നൂറക്കെ ഉണ്ടാവും.
കാണുവായിരിക്കും എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ
ഉം
നിങ്ങക്ക് തയ്യല് ന തയ്യലൊക്കെ അറിയാവോ?
ആഹ് സ്റ്റിച്ചിൻ സ്റ്റിച്ചിങ് അറിയാം.
മിഷേൻ ഒണ്ടാ
ആഹ് ഉണ്ട് ഈ പെരടി വേദന ആയതു കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പിരുന്ന് തയ്ക്കാനും സ്റ്റിച്ചിങ്ങിനു ഭയങ്കര ബുദ്ധിമു ട്ട് ചെയ്യണം പെരടി വേദനേ അപ്പോ അത് കൊറച്ച് നാളായി ഡോക്ടറടുത്ത് പോകും മരുന്ന് കഴിക്കും അപ്പോരു കൊറയും. പിന്നേം വരും അങ്ങനായിട്ട് ഞാന് ഇതാവും ഇപ്പോ അപ്പൊ പിന്നെ മാറുമ്പോ നമ്മളങ്ങനെ അതിന് ഇത് ഇമ്പോർട്ടന്റ് കൊടു മാറിയാലായാരിക്കും പിന്നേം കൊറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും തൊടങ്ങും അപ്പൊ ഇതന്നെ ആയിട്ട് പിന്നെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പം അതിന് മുമ്പ് ഞാന് കൊറെ മുമ്പ് ഇങ്ങനെ ഇതായിട്ട് തലക്ക് സ് എം ആർ ഐ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പ എക്സ്റേയില് തേയ്മാനംന്നാണ് പറയണത് ഡോക്ടറ് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തേയ്മാനം കൂടിയുള്ളതിന്റെ പേരിലാണ് ആ വേദന കൂടിക്കണത് അപ്പൊ ആ കൈ കൊണ്ട് ആ ഭാഗത്ത് ഒള്ള നമ്മളെ വലത്തേ കൈയ്ണ് ആ അപ്പ ആ ഭാഗത്തെ പെരടി ആണ് അപ്പ വല്ല വെയിറ്റൊള്ളത് എടുക്കേ അവിടെ കൈ കൊണ്ട് കൂടുതല് ജോലി ചെയ്യേ അങ്ങനൊന്നും പാടില്ല റസ്റ്റ് എടുക്കണംന്ന് പറഞ്ഞേക്കണ് നമ്മ എന്തും വലത്തെേ കയ്യല്ലേ നമ്മൾക്ക്
നമ്മള് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എവിടെയ റസ്റ്റ്
ആഹ് നമ്മള് റെസ്റ്റ് എന്നിട്ട് ഇപ്പ ഡോക്ടർ ചോദിക്കണ് എന്തേ റസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റസ്റ്റ് എടുത്തില്ലേന്ന് നമ്മപ്പ അത്ര അത്യാവശ്യം നമ്മ ശ്രദ്ധിക്കും എന്നാലും പിന്നെ
ഒരു വീട് മുമ്പോട്ട് പോണമെങ്കില് അവിടെ ഒരു സ്ത്രീ ഒണ്ടെങ്കിലല്ലേ പറ്റത്തൊള്ള്
എടുത്തു കഴിഞ്ഞാൽ വീട്ടില കാര്യം എന്താവും അവതാളാവും
ഉം മക്കള കാര്യം നോക്കാനായാലും വീട്ടിലെ കാര്യങ്ങള് നോക്കാനായാലും ഒരു സ്ത്രീ ഒണ്ടെങ്കിലേ ആ വീട്ടിലെ കാര്യം മുമ്പോട്ട് പോകത്തുള്ളൂ വീട്ടിലെ ജോലികള് എന്തെല്ലാം കെടക്ക്ന്ന്
ആഹ് അത് നമ്മ അതവിടെ ഇട്ട് വന്ന് കഴിഞ്ഞാ നമ്മ റെസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ.
ആഹ് ഇതെല്ലാം ചെയ്യണോങ്കി ഒരു പെണ്ണൊണ്ടെങ്കിലല്ലേ പറ്റത്തൊള്ള്
ആഹ് അതന്നെ
ആണുങ്ങളെ കൊണ്ട് എന്തായാലും ഇത് ഇത്രയും കാര്യങ്ങളൊന്നും പെണ്ണുങ്ങള് ചെയ്യുന്ന കണക്ക് ചെയ്യാൻ എന്തായാലും ആണുങ്ങളെ കൊണ്ട് ഒക്കത്തില്ല ചോറ് വെക്കുന്നയാലും കറി വെ ആയാലും എല്ലാത്തിനും
പിന്നാ പിന്നെ ഇപ്പ അലക്കല്, തൊടക്കല് അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുമ്പ നമ്മ ഇത് ചെയ്യുമ്പ നമുക്കന്നാലേ നമുക്ക് ഒരു തൃപ്തി വരുള്ളൂ അത് നമ്മൾ അല്ലാണ്ട് പിന്നെ നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്ച്ചാലും നമുക്ക് അതിനൊരു തൃപ്തി തോന്നൂല
തൃപ്തി വരത്തില്ല.
ഉം ഹ ഹ
നമ്മള് ഒതുക്കുന്ന ജോലിക്ക് നമുക്കൊരു സമാധാനം.
ആ അതെ അതെ, അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഉള്ളത്.
ആ അങ്ങനെയാണ്
പിന്നെന്താ, അവിടത്തൊക്കെ വിശേഷങ്ങള്.
ഇവിടത്തെ വിശേഷങ്ങൾ എന്തുവാ, ഇങ്ങനെയൊക്കെ തന്നെ
ഉം എന്നാ പിന്നെ വിളിക്കാ, എന്നാ ശരി.
ആ എന്നാ പിന്നെ ശരി.
ഓക്കെ ആ.
പ